ഹലോ ആഹ് കേക്കണില്ലേ.
പിന്നീ അനക്ക്ന്നെ വിളിച്ചേ.
ആഹ്
വേറെരാൾ വിളക്കാൻ പറഞീനു ഹ് സോറി. ഉമ് ഈ വയ്യത്തല്ലച്ചിട്ട് പിന്നെ ഞനെ
ബുദ്ധിമുടട്ടാ ആഹ് കൊഴപ്പല്ല അല്ല എങ്ങനെ ചെടീന്റെ ഒക്കെ പ്രാന്തുണ്ടോ?
ആടി ചെടിയൊക്കെണ്ട് കൊറേ നല്ല നല്ല ചെടികളൊക്കെ പോയി.
ഈഹ്
നല്ല ചെടികളൊക്കെ പോയി പിന്നെ എനിക്ക് എന്താറിയോ നിക്കും മറ്റുള്ളോരെക്കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാനും ഇഷ്ടാണ് ഞാനും ണ്ടാക്കും ന്റെ അനിയ ത്തിയാക്കൊന്നും അങ്ങനത്തെ പ്രാന്തോന്നും ഇല്ല.
ഉം
ആ ആങ്ങൾക്ക് കുറച്ചൊക്കെ ണ്ട് പിന്നെ ഓ ഓന് അതിന് ടൈം ഇല്ലല്ലോ ഓന് ആണല്ലേ പിന്നെ ഓന് മോലിയരും ആണ് ഉസ്താദും ആണ്
ആഹ് അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ച് ട്ട് ണ്ടാക്ക തോ ആരെ
ഞാനേ ആദ്യൊക്കാ പൈസ കൊടുത്തിട്ട് നമ്മക്ക് ഇങ്ങനെ ഇൻക് പാൽ വാങ്ങാന് മീൻ വാങ്ങാനൊക്കെ ഇക്കാക്ക പൈസ തരൂലേ അപ്പയിന്നൊക്കെ ഇസ്കിറ്റൊക്കെ അങ്ങനെയൊക്കെ വലിയ കാണാതൊക്കെ വാങ്ങും അങ്ങനെ വാങ്ങി റ്റാ അങ്ങനെയൊക്കെ നിസ്കരിച്ചക്കാണ്ടൊക്കെ വാങ്ങും കാക്കക്ക് അറിയില്ല പൈസ കൊടുത്ത് വാങ്ങണൊന്നും
ഉം
പിന്നെ ഉം അങ്ങനെയൊക്കെ വാങ്ങും അങ്ങനെ വാങ്ങിയതൊക്കെ പോയി
ആഹ് വാങ്ങണ്‌ണ്ടാല്ലോ വാങ്ങണ ചെടികളുണ്ടല്ലോ അതൊക്കെ കുട്ടികളെ നോക്കണേക്കൾ ത്രിം ശ്രദ്ധിക്കണം ഉം
ഇന്നാലും കിട്ടൂലടി ചിലതേ കിട്ടുള്ളൂ എട്ട് എ എട്ട് ഐറ്റം റോസ് ഞാൻ വാങ്ങിയിന്നു അത് ഫുള്ളും പോയി എൻക് അതിന്റെ സങ്കടം ആലോചൂടാം മുന്നൂറ്റമ്പത് റൂ പ്യെനു ഒരു റോസിന് അങ്ങനത്തെ ആഹ് ഒര് ആഹ് നല്ലാ മോഡൽ റോസളയിന് അപ്പൊ അത് എട്ട് റോസും ഒരു ടൈമല്ല വാങ്ങിയത് പല പ്രാവശ്യ ട്ട് ഇങ്ങനെ പൈസ ഒരുകൂട്ടും അങ്ങനെ വാങ്ങും അപ്പൊ ഒന്ന് വാങ്ങും അത് പോകുമ്പോ പിന്നെ വേറൊന്ന് വാങ്ങും അങ്ങനെ വാങ്ങും അങ്ങനെ ചെലപ്പോ രണ്ടെണ്ണം വാങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ ഞാനിപ്പൊരാ ഇവിടെ ഇപ്പൊ ഞാൻ എന്താട്ടി ഇന്റെട്ത് അധികം ഇലച്ചെടികളാണ് പൂ പൂവ്ള്ളതിപ്പോ ഈ ഗ്രൗണ്ട് ഓർക്കിഡും പിന്നെ ആന്തൂറിയും തന്നെ ഉള്ളൂ അതൊന്നും അതൊക്കെ പിന്നെയാന്നാ കുട്ടികളെ നോ ക്കാണപോലെ നമ്മള് ഇങ്ങനെ ചെടി എന്താണ് പോ ഇത് ചട്ടി മാറ്റിക്കൊടുത്ത് മണ്ണ് മാറ്റിക്കൊടു വളമ്മട്ടൊടുത്ത് അങ്ങനെയൊന്നും ഇപ്പൊ രണ്ട് മൂന്ന് വർഷായിട്ട് ചെയ്യാത്തിനം കൊണ്ട് മുരടി ച്ച് ഇങ്ങനെ നിക്ക്ണ്ട്
ഉം അല്ലേ വീടും മു റ്റൊക്കെ അടിപൊളിയാണ് പിന്നെ സ്ഥലൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമക്ക് കുഴിക്ക് കുഴിച്ചിടാനും ഒരു ഇന്ട്രെസ്റ്റ് ഇണ്ടാവും
ആഹ് അയിന് ഇൻക് മണ്ണില്ലടി ഇൻക് എന്റെ ഇന്റെ പേരേം സ്ഥലം നിക്ക്ണ്ടത് ഇബടെ എ പ ത്തര സെന്റ് സ്ഥലാണ് അതില് രണ്ട് സെന്റ് സ്ഥലം രണ്ടര സെന്റ് സ്ഥലം ഒരു കുറച്ച് ഹയ്റ്റിലാണ് ആം അവിടക്ക് മ്മക്ക് അത് പറ്റൂലേ ഈ സ്ഥലം ഞങ്ങള് താത്തിങ്ങാണ്ട് പെരാറ്റിയതാ
ഉം
പ്പൊ ആ രണ്ടര സെന്റ് സ്ഥലം മറ്റോലെ സ്ഥലത്തിന്റെ ബാക്കില് കെട്ക്കാണ് അപ്പൊ അത് സ്വന്തം ത ത്തിലൊരു കുണ്ടുമാരിയാവും ചെയ്യും പിന്നെ ഞങ്ങള് ആഹ് ഈ എ ട്ട് സെന്റ് സ്ഥലം താത്തീട്ട് അയില് പെര വെച്ചക്കേണ് അയിലിപ്പോ പേരേം മുറ്റം മാ ത്രൊള്ളൂ ഒരു കെർ തെങ്ങുണ്ട് മുൻ ഭാഗത്ത് ഇപ്പുറ
ഉം
ഒരു മൂന്ന് കൗങ്ങുണ്ട് പിന്നെ ഒരു മൂച്ചി ഒരു റിച്ചി പിന്നെ ഒരു ചിക്കുന്റെ തയ്യ് ഇപ്പൊ പുതിയത് വെച്ചതാണ്. അഒന്ന് മൂച്ചി കായിച്ചീന്നു ഈ വർഷം മറ്റേതൊന്നും കാഴിചിട്ടില്ല ഞാന് അങ്ങനെ കൊറ് ച്ച് സ്ഥലെ ഒള്ളു അവിടെ പച്ചക്കറി ഒന്നും ഇണ്ടാക്കാൻള്ള സ്ഥലം ഇല്ല. ഞാൻ ഇന്നട്ട് പച്ചക്ക ആഹ് മരങ്ങള് ചെറുതായിട്ട് തോണ സ്ഥലൊ ഒന്നുല്യാ ഇച്ചിരി സ്ഥലൊള്ളൂ ബാക്കി ഒക്കെ മുറ്റാണ് പിന്നെ വീട് ഇങ്ങനെ നീണ്ടെ
പഴങ്ങള് ഇണ്ടാക്ണ മരങ്ങളല്ലേ
ആഹ് അതെല്ലെ. പിന്നെ ഞാൻ ഇപ്പ എന്താ കാട്ട് വെച്ചാല് പച്ചക്കറി പച്ചമുളക് അതേപോലെ ചേമ്പ് പയറ് അവര അങ്ങൻത്തെതൊക്കെ അപ്പൊറത്ത് പച്ച, ചീനാപറങ്കി, അങ്ങൻത്തൊക്കെ കൊറ്ച്ച് ഇണ്ടാക്കിക്ക്ണു. അതൊക്കെ ഗ്രോ ബാഗിൽ മണ്ണ് ചമ്മലൊക്കെ നെറ്ച്ചിക്കാണ്ട് മണ്ണൊക്കെ നെറ്ച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കിക്ക്ണ്. അയ്ൽ ഞാന് പിന്നെ പച്ചുളക് ഒന്നു ഇപ്പോ ഒരു രണ്ടു മൂന്ന് വർഷായിട്ട് വാങ്ങലെന്നെഇല്ല
ആഹ്
ഞാന് ഞമ്മള അടു ഇപ്പത്തിക്ക്ണ വെണ്ണൂറും പിന്നെ ഈ അട്ച്വാര്ന്ന ചണ്ടീ ചരക്കു അതൊക്കെ കൊണ്ടെ ഇടു അങ്ങനെക്കയി അയ്ല് ഇങ്ങനെ ഇണ്ടാവ്ണ്ട്
ആഹ് അങ്ങനെ ആകുമ്പോ നമുക്ക് പച്ചക്കറി ഇള്ള സാധനങ്ങൾ ഇണ്ടാവൊല്ലൊ വ
ആഹ് അതന്നെ അത് അത് അത് അത് ഞാൻ വാങ്ങലെന്നെ ഇല്ല. പിന്നെ ഇബടെ വരുമ്പ ഇന്റെ നാത്തുമാരായാലു ഓലൊക്കെ കൊണ്ടോവും. അത് ഉം രണ്ട് മരങ്ങള് മൂന്ന് വർഷായിട്ട് ഇള്ളതാണ്. അതിപ്പ ഈ ഞാൻ പറ്ഞ്ഞില്ലേ ഈ മറ്റേ ഞമ്മളെ എന്താണ് മൂച്യക്കെ നട്ടു പറ്ഞ്ഞാ അവടെ അത് എന്നോ ഞാൻ ഈ ഇപ്രാവശ്യം വേനൽക്ക് അതിന്റെ എലെക്കെ കൊഴ്ഞ്ഞിട്ട് ഞാ അത് പറിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ട്ക്കേനു അപ്പളാണ് എടക്ക് മഴ പെയ്തപ്പോ അത് നല്ലോണം പൊട്ടിത്തെൾത്തിണ്ട് ഇണ്ടായിട്ട് നറച്ച് പച്ചമുളക്ണ്ട് ഇണ്ടായി അപ്പ പിന്നെ അമ്മക്ക് ഭയങ്കര സന്തോഷം ഹ ഹ ഹ ആഹ് എന്താ അറീല്ല. ഞാൻ എപ്പളും നനച്ച് കൊടുക്കും. ഇന്നാലു ഒരു ഉഷാർലാതെ അത് അത് പോയി അത് പോയി ഞാൻ പറയുണു. മൂന്ന് വർഷം ഇപ്പൊ പച്ച പച്ച മൊളക് തിന്നീല്ലേ ഇഞ്ഞ്പ്പ മതീന്ന് പറ്ഞ്ഞിട്ട് ഓല് പോവ ക്കാര ഇന്നൊക്കെ പറഞ്ഞിട്ട്ക്കേനോ
ഉം
പിന്നെ ഇ പ്രാവശ്യം പ്പയ്മെ നല്ല മൊളക്ണ്ട് പക്ഷെ ആദ്യത്തെ മായ്ര്യല്ല ഇപ്പൊ മൊളകിന് കൊറ്ച്ച് വല് പ്പം കൊറ്ഞ്ഞക്ക്ണുന്നൊള്ളു ആദ്യം നല്ല നീളം മൊളകേനു. ഇപ്പൊ കൊറ്ച്ച് ചെറിയ ചെറിയ മൊളകായി പക്ഷെ ഇന്നാലും ഞാന് അങ്ങനെ ഉം ഉം അങ്ങനെ ഇണ്ട് ഞാന് അത് അങ്ങനെ വച്ച്കാണ്ടൊക്കെ നമ്മള് അത് സുർക്കേല് ഇടും. അങ്ങനെ ഒക്കെ ചെയ്യും ഉം അങ്ങനെ പിന്നെ എന്തൊക്കെ
വേറെ എന്താ അല്ലേ അവനാന് പച്ചക്കറി ഒക്കെ ഇണ്ടാക്ക്യാല് നമക്ക് ആഹ് എന്താപ്പോ റ്യാ ആസ്വാ വസ്ത്തുക്കളൊന്നുല്ലാത്ത പച്ചക്കറി തിന്ന മക്കക്ക് കൊടുക്കുമ്പോ നല്ല നല്ല ഫ്രൂട്ട്സ് നമ്മൾ ഇണ്ടാക്കാണെങ്കി അതും തിന്ന പച്ചക്കറി ആണെങ്കി പച്ചക്കറിം തിന്നാ
അതെ. സ്ഥലം ഇണ്ടായാലൊക്കെ നല്ലത്. എൻക്ക് അങ്ങൻത്തൊക്കെ നല്ല താല്പര്യ ഇള്ള ആളു ആണ്. പക്ഷെ പിന്നെ നമക്ക് സ്ഥലം ഇണ്ട്ട്ടോ. ഇവിടെ ഇല്ലാന്നൊള്ളു അതൊരു മൂന്നു നാല് കിലോമീറ്റർ അപ്പൊറ്ത്ത. ഞ്ഞമ്മക്ക് നടന്നു പോയിട്ടൊന്നും ചെയ്യാൻ പറ്റൂല അതില് തേങ്ങ മാത്രം ഇട്ടിട്ട് വരു അങ്ങനെ ഒള്ളൂ
ആഹ
ഉം തേങ്ങ ണ്ട് പിന്നെ ഇപ്പ ചെറിയ കവുങ്ങിന്റെ തൈയൊക്കെ വെ
ആഹ വേഗം കായ്ക്ക്ണെ
ആഹ കോങ്ങ് തൈ യ്യൊക്കെ വെക്കണംന്ന് അല്ലാതെ അമ്മക്ക് പോയി പച്ചക്കറിണ്ടാക്കെ അല്ലെ കപ്പണ്ടാക്ക അങ്ങനത്തയിന് ഒന്നും പറ്റൂല അടക്കെ പന്നിള്ള ഭാഗ
ഓ ഓക്ക അപ്പ എവടെ വെച്ചിട്ടും കാര്യല്ല പ്പോ ഞ്ഞി വെക്കണെങ്കില് വല്ല ചാക്കിലും ആക്കിട്ട് വീടിന്റെ മേല വെക്കേണ്ട കഷ്ട
ആഹ അതന്നെ അങ്ങനെന്നെ ഉം പന്നിള് ഇപ്പം നല്ലോണ്ട് ല്ലങ്ങള നാട്ടിലുണ്ടോ ഇവിടെ
ഓ ഇവിടെ ഞങ്ങള് നേരം വെള്ത്ത് ഞങ്ങള് ഞങ്ങക്ക് ഒരു കോറച്ചൊക്കെ സ്ഥലണ്ട് ഞങ്ങള് എല്ലാര്തും പാടെ യാണ് ഓ ഓരി ഭാഗോന്നും കഴിഞ്ഞിട്ടില്ല ഔടെ ഈ കൂവ അതൊക്കെ ണ്ട് അതൊക്കെ ഒന്നും ഇല്ല എന്നാലും അതൊക്കെ മറിച്ച്ഇടും കളച്ച് മറിച്ചിട്ട് പോവും
ആഹ അങ്ങനെ തന്നെയാണ് ഓല് അതും ചെയ്യൂലെ ഞങ്ങള് ഇമ്മാന്റെ തൊടുല് ഇമ്മാന്റെ സ്ഥലത്ത് ഞങ്ങള് ഇന്റെ പേരൻ്റെ ഔടെ ഇമ്മാ ആ ഇമ്മാൻ്റെ കൊറച്ച് സ്ഥലംണ്ട് ഔടെ ഔടെ അയില് മഞ്ഞളും കുവേക്ക ഇമ്മ ഏരെടുത്തൊക്കെ ണ്ടാക്കിച്ചിനി പിന്നെ അയിൻ്റെട് ത്ത് ആ അയിൻ്റടുത്ത് അയിന്റെ അടിയിലൊക്കെ പോയ തെങ്ങിന് കോറച്ച് രണ്ട് മൂന്നാല് തെങ്ങ് തയ്യി ചെറ്തള് വെ ചോട്തീന്നു ആ തെങ്ങ് തൈ ഒക്കെ പറിച്ചിട്ട് അയിന്റെ മൊരടൊക്കെ തിന്ന്ക്കാത്ര പന്നി ഈ മഞ്ഞ ആ ഈ മഞ്ഞളും കൂവന്നും ഒന്നും ചെയ്തിട്ടില്ലാന്ന് അപ്പൊ ഇമ്മറിയും ആ ഒരു തെങ്ങ് തൈന് നമ്മക്ക് ഈ നെയ്‌സറിന്ന് വാങ്ങിയതാണ് വേഗം കായ്ക്കണ തെങ്ങ് തൈയ്യിറ് മുന്നൂറ്റി അയിമ്പത് ഉറപ്പ്യാചിട്ട് ട്ട് ഒരു തെങ്ങ് അങ്ങ ത്തത് മ്മ ഏയെണ്ണം കൊണ്ടന്ന് വെച്ചക്കന്ന് തെങ്ങ് പോയോട്ത്തൊക്കെ എല്ലാം തിന്ന് ഒന്നേ ഒന്ന് മാത്രണ്ട് ബാക്കിയൊക്കെ തിന്നക്കണ അറിയ വല്യ തെങ്ങ്തയി നല്ലത് നോക്കിട്ട് വാങ്ങിയതേനു വെച്ച് ഒരു ആറു മാസയിട്ടില്ല അപ്പോത്തിന് ഫുള്ളൂ ഓല് തിന്നിട്ട് പോയിം ചെയ്ത്
ആഹ അതന്നെ എടങ്ങേറയിക്കണ് അതീം കൊണ്ട് ചില്ലറ എടങ്ങാറൊന്നുല്ല
ഈ എന്താ ഇങ്ങളെ വീട്ടില് പച്ചക്കറി ഒക്കെ ണ്ടാക്കിക്കണോ ഔടെ
ഞങ്ങള് വീട്ടില് ഇവടെ ഇവടെ പച്ചക്കറി ണ്ടാക്കിട്ട് എന്താ ഒരാള് വരാണ്ട് അത് വന്ന് കഴിഞ്ഞ അത് കണ്ടതെക്കേ പോവും അങ്ങനെ ഒരാള് വന്നിട്ട് ഒരു കരിംകണ്ണ് വരു ആ
അങ്ങനത്തെ ത് ണ്ടാവുലെ
ആ നിന്ന നിപ്പിലിത് നശിച്ചു പോവന്നറ്ഞപോലെ
അള്ളാ
അപ്പൊ പിന്നെ ഞാനൊന്നും ണ്ടാക്കലില്ല ഈ ഒരു സാധനം ണ്ടാവൂല്ല വിശ്വാസം ണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ വിശ് നോക്കണം നമ്മള് ഉം ഉം
മയ് മതിലും ഗെയ്റ്റും ഒന്നും വെച്ചിട്ടുണ്ടാവൂല ലെ
ഇല്ല ഇന്ക്ക് വീടായിട്ടില്ല ഞാൻ പറഞ്ഞിലെ ഞാൻ തറവാട്ടിലാണ് ഞാനൊ റ്റക്കാണ് തറപ്പണി കഴിഞ്ഞു ഇഞ്ഞി സ്വന്തായിട്ട് വീടൊക്കൊയിട്ട് മതിലൊക്കെ കെട്ടി ട്ട്
ആഹ് അങ്ങനെ അങ്ങനെ ആഹ്
ബസിന്റെ മേലേക്കെ വെക്ക പച്ചക്കറി
ഉം ആഹ് അങ്ങനെ
ഉം ഇത്രയ യൂട്യൂബ് ചാനല കണ്ടില്ലേ ടറസിന്റെ മേലക്കുട്ടിക്കിയെ ഉം ആഹ് കാണാണ്ട് ഒന്നും ഇല്ല
അതാരങ്ങളെ കുടും കുടുംബത്തിത്തെ ആൾക്കാർ തന്നെയാണോ
ആഹ് വേണ്ടപ്പട്ട ആളുകൾ തന്നെ ആണ് വേണ്ടപ്പെട്ടോല് തന്നെയാണ് പിന്നെ കാണാണ്ടിരിക്കില്ല
ആഹ് അപ്പൊ പിന്നെ അപ്പൊ എന്തായാലും വരുവല്ലോ ആഹ് ആഹ് അതന്നെ എപ്പളും വരുമ്പോ കാണും അതാണ്
ഉം ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത് നല്ലൊരു വലിയ സപോട്ട മരം ഉണ്ടായിരുന്നു അത് നല്ല വലുതായിരുന്നു എത്ര വലു കടർന്ന് കിടക്ക അരി കത്തി ഉണങ്ങി പോയി കത്തിക്കല്ല ഉണങ്ങി വെയിൽലൊക്കെ
അള്ളാ ആഹ് ആഹ് അങ്ങനെല്ലേ
ആഹ്
ഓഹ് അത്രയ്ക്ക് ഇത്ണ്ടാവും മൂർച്ച ഉണ്ടാവേ അങ്ങനെ ഞാൻ പറഞ്ഞ ഇവിടന്നില്ല
ഉം ഉം നമ്മള് വീടുകളൊക്കെ വീടുകളൊ ക കറ്റുമ്പോ എല്ലാം നമ്മ നമ്മെള മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദൂസ് ആണെങ്കലും കണ്ടിട്ടില്ലേ വീടിന്റെ മുന്നില് ഓരോരോ രൂപങ്ങളോര ഇതൊക്കെ വെച്ചിട്ടുണ്ട് ആഹ് അത് അപ്പോ എല്ലാർക്കും അത് വിശ്വാസം ഉണ്ട് ആഹ് ആഹ് വിശ്വാസ ഉള്ളത് തന്നെയാണ് അത് മുസ്ലിംസിനാണെങ്കിലും ഹിന്ദൂസിനാണേങ്കിലും ക്രിസ്ത്യൻസിനാണെങ്കിലും എല്ല എല്ലാവർക്കും ആഹ് ഒരു കാരിയത്തില് വിശ്വാസമുണ്ട് വിശ്വാസ ഇല്ലാത്തവരും ഉണ്ടാവും
ഉണ്ടാവും അത് തന്നെ എന്നാലും അധികം ആൾക്കാർക്കും വിശ്വാസം ഉണ്ട് വിശ്വാസം ഇല്ലാത്തൊര് കുറവായിരിക്കും ഈ പറഞ്ഞമാതിരി
ആഹ്
ഏഹ് എനിക്ക് പിന്നെ അങ്ങനത്തെതില് ഒക്കെ വിശ്വാസംമുള്ള കൂടുത്തിൽ ഉള്ള ആളാ ഞാനിട്ടാ ഞാൻ ഇന്റെ ഇമ്മ അങ്ങനത്തെ ഞങ്ങക്കൊക്കെ പക്ഷെ നമ്മക്ക് അങ്ങനത്തൊക്കെ തട്ടണണ്ട്മ്മക്ക് കല്ലാറിയേ പക്ഷെ ഇവിടപ്പൊ അങ്ങനത്തെ ഒരാള് പറഞ് കേട്ടിട്ടില്ല ഞമ്മള് ഈ ഞാൻ ഈ പെരാ ഇരിക്കുന്ന സ്ഥലത്തേ പക്ഷെ എന്റെ ഇമ്മാന്റെ വീട്ടിന്റെ അടെ ഉണ്ട് അപ്പൊ ഒരു പിലാവുമ്മ ഇത്കൊണ്ട് പറഞ്ഞാമാതിരി കഴിഞ്ഞ വർഷം നല്ല പുതിയതായിട്ട് കഴിച്ചാണ് ചെറിയ പിലാവ് ആദ്യായിട്ട് കഴിച്ചാ
ഉം
ആഹ് ശരി ഞാൻ വിളിക്കട്ടടി
ആഹ് എനിക്കൊരു കോൾ വരുന്നുണ്ട് ആഹ് ഒക്കെ ഉം